ഹെലോ
ആ
ശേഷം ഉ എന്തൊക്കെണ്ട് ഇങ്ങളെ വർത്താനം
ഞങ്ങൾ തന്ന സുഖാണ് ടൈം ആയിട്ടില്ലേ
ഇല്ല ടൈം ആവണള്ളൂ ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് നിക്ക അവ രണ്ട മണിന്നേര ഒക്കെ ആവും കഴിക്കണെങ്കില്
ആ
ഫുഡ് കഴിച്ചോ ആ എല്ലാ പണി കഴിഞ്ഞ വ ഫോണെടുത്ത് നോക്കിരിക്കാണ് പണി കഴിഞ്ഞപ്പോ ഫോണെടുത്ത് നോക്കിനി
ഫുഡൈക്കണോല്ലോ ഫുഡ് കയ്ച്ചിട്ടില്ല
ഏ ഏ അനെന്താ സ്പെഷ്യലെന്താ
ന്നുല്ല്യാ ഇന്നലെം മിനഞ്ഞാന്നൊക്കെ ഫ സ്്പെഷലെ നു ഇന്ന് സ്പെഷ്യലൊന്നുല്ല ഇന്ന് സാധാ ചോറും പയറുപ്പേരിം വെണ്ടക്കും തക്കാളി കറി
ഏ
വെണ്ടക്കും തക്കാളിയും കറിയൊക്കെ ആ കുട്ടികൾ സ്കൂളിൽ പോയി കളി കറി വെക്കൂല റേ
ഏ ഞാൻ എന്താന്ത പ്രശ്നംണ്ടാവോ
ആ വെണ്ടക്കെ തക്കാളി സാമ്പാറിൽ ഒക്കെ ഇടന്നല്ലാതല്ലേ അങ്ങനെ ആരോ പറയുന്നണ്ട്
ആ ഏ ഞ ഏ ഞാനൻ ആദ്യാട്ട് കേക്ക അങ്ങനെ പറ്റൂല
വെറ്റുവിനന്നല്ല ചലവർക്ക് ആ അങ്ങനെരു സാമ്പാറിൽതാവറ
ഏ
ഓരോരുത്തർകും ഒരോ ഇഷ്ടങ്ങളല്ലേ ഞങ്ങൾ ഇവിടെ അധികം അതന്നെ വെക്കല് വെണ്ടക്ക തക്കാളി
ആ അവിടെ എങ്ങനെ കൃഷിയൊക്കെ ചെയ്യേണ്ടോ ആ അത് അതോടി വെക്കേണ്ടണ്ട് ഉ എന്താ
മുളകും തൈയ്യ് അങ്ങനെന്തേലും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുന്നല്ലാതെ അല്ല നമുക്ക് കൃഷിയായിട്ടൊന്നുവില്ല
ആ വെണ്ടയ്ക്ക നടെണ്ടോ ഞാന് ടി ടി സി കഴിഞ്ഞതാ വർക്ക് ചെയ്യുന്നില്ല വീട്ടിൽന്ന് ഇങ്ങനെ ട്യൂഷൻ എടുത്ത് കൊടിക്കണ്ട് അങ്ങനെ അല്ലാതെ വർക്ക്ഒന്നുല്ല ഓൺലൈന് ടൂഷന്
ട്ടറിണ്ടോ
എപ്പളെങ്കിലൊക്കെ ഓരോ കുട്ടികളെ കിട്ടും ഞൻ വല്ലാരും നോക്ക എനിക്ക് ചെറിയ ആ എ ഓരോ കുട്ടികളെ കിട്ടും വരെ വ അത നോക്കിയൽ ആ അധിക ആ ചെറിയ ആ ടൈം ഉണ്ടാവൂല എപ്പഴെക്കിലും ഒരു മണിക്കൂർ തനെ കി ആ
മണിക്കൂറിൽ നമ്മ ക്ലാസ് എടുക്കണ്ടല്ലേ
ആ അവര് കേക്കാനും പാട അങ്ങനത്തെ അങ്ങനും പറ്റൂല ഓ മണിക്കൂർ ഓകെ യാണെങ്കി എടുക്കും പ്പ ഒരു കുട്ടിയുണ്ട്
ന്തുട്ടാ നിങ്ങക്ക് ഫുഡ് എന്താ
ഞങ്ങ ഇങ്ങനെ വർ ഫുഡ് ഇവിടെ എന്താ ഇവിടെ ഞക്ക് പരിപ്പും കറിയും പരിപ്പ് പ്പും കറി മീൻകറി മീൻ പൊരിച്ചത്
ആഹ് എന്ത് മീന്
മീന് മത്തി
മത്തി
ആഹ് ഉം ആ ആ
എനിക്ക് വല്യ മീനൊന്നും ഇഷ്ടല്ല എനിക്ക് വല്ല ആ നീ വല്ലേ പറഞ്ഞ നിനക്ക് മുത്തളേ മത്തി എനിക്കീ രണ്ട് മീനാ ഇഷ്ടം
ആ ചെല്ലേക്ക് ഇഷ്ടണ്ടാവൂല ഉം
അത് നമുക്ക് ചെറുതായി ആ
ഉം ഉം ഉം എനിക്കിഷ്ടന്നെ ആ മത്തി പൊരി ആ പുളിയൊക്കെ ഇട്ട് വറ്റിക്ക അങ്ങനെയൊക്കെ
ഉം അത കെ
ആഹ് ഇങ്ങക്ക ഏത് ഞമ്മ ചെടിയൊക്കെ എപ്പളങ്കി നട കൃഷിമൊക്കൊന്നുല്ല ഇവിടെ ഇനി കോ കോഴക്കളൊക്കെ ഉണ്ടായി ഇവിടെ കൃഷി ചെയ്യാം വടില കയ്യുല കൈക്ക കുതാക്കോ കത്തിതാക്കോ ഉം
കൃഷിന്നില്ല മുളകുന്തി ഇങ്ങനെ നമ്മളെ വെണ്ടക്ക അങ്ങനെയൊക്കെ ഓരോരോന്നും ഇങ്ങനെ
ആഹ് ആദ്യമൊക്കെ ചെയ്തനി വെണ്ടക്കെ ഒക്കെ ആഹ് എഹ് അക്കെണ്ടായ നമ്മുക്ക് കറി എടുക്കാനക്കൊ ക്കെ ഇണ്ടാക്കാ
നമ ആഹ് നമ്മക്കെ അയൽക്കൂട്ടത്തിന്റെ ഇതിന്ന് വിത്ത് കിട്ടുമ്പോളേ
ആഹ് നിങ്ങളായത് കുടുംബശ്രീൽ ഉണ്ടാവും ല്ലേ
ആഹ് കുടുംബശ്രീയില്ണ്ട്
ഉം കോഴീനെ കിട്ടീണ്ടോ ഇപ്പോ കുടുംബശ്രീ ഇന്ന് കോഴിക്കളൊക്കെ ഇവിടെ കൊടുക്ക്ണ്ട് ഇങ്ങനെ പഞ്ചായത്തിന്ന് എഹ്
ആഹ് കൊടുക്കലുണ്ട് ഞങ്ങള്ൾ വാങ്ങലുംണ്ട് ഇന്നു ലില്ലാ വിട വിട്ടാലാകെ എല്ലാര തൊടൂ കൂടിം പോയിങ്ങാ ണ്ടാകെ ചെനക്കിപ്പറിച്ച്
ആ പിന്നെ ഇവിടെന്ന് കോയിക്കള അങ്ങനെ ആ വിടാനും പറ്റില്ല ഇങ്ങനെ കു ക്കമാര നയിക്കള ഒക്കെ
ആ അയ്ന് കൊറച്ന് വലുതാ ഒ അപ്പ മ്മക്ക് ഏ
മ്
എ ക്ക് രണ്ട് മ
രാത്രിയല്ല ഹലോ
ഹലോ കേക്കണില്ലേ? ആ ചെറിയ ഒരു പ്രശ്
ഏ ഏ എത്രേല്ല പഠി
മൂത്തത് അഞ്ചാം ക്ലാസ്സിലാണ്, ചെറുത് മൂന്നാം ക്ലാസ്സില്, ആ
മ് ഫുഡോക്കെ എങ്ങനെ കൊണ്ടാവല?
സ്കൂളിൽ തന്നെ വാങ്ങലാണ്.
മ് എന്താണ് ഗവർമന്റ് സ്
ആ ഗവർമന്റ് സ്കൂളാണ്.
എപ്പളാ വരിയാ?
നാല് മണിക്ക് ലും ബേക്കറി എന്തേലൊക്കെ വാണോ എക്കന്തെങ്കിലു
ഇവടെ ഉ ഇന്റെ മോളെ പ്പെ ഈ പ്രാവശ്യം ഫസ്റ്റായിട്ട് ചേർത്തിതാ എൽ കെ ജിയാ ഉം ഇപ്പോ ഇങ്ങനെ മട്യക്കെ മാറിങ്ങനെ വരുന്നൊള്ളൂ ബന്നാലു വരുമ്പോ എന്തെങ്കിലെക്കെ ഒന്ന് ഉണ്ടാക്കണം അല്ലെങ്കി പോക്കപ്പ് പറ്യടോ
ഇവടി ആത്ത്യൊക്കെ അങ്ങനെ. പിന്നെ ഇങ്ങനെ വല്താവുതോറും നമ്മളങ്ങനെ.
ഇന്ന് ഇന്നെന്താ ഇണ്ടാക്കാ പോകുമ്പന്നെ ചോ
അതാണ് നമ്മള് സ്കൂള്ട്ട് വരുന്ന സമയത്തും അങ്ങനെ തന്നെ അല്ലേര്ന്നൊ എന്തെങ്കിലും ഒരു എന്താണ് പലഹാരം കിട്ടന്ന്ല്ലേ അതെന്തരു ടേസ്റ്റ് ആഹ്
അഹ് അഹ് ഒെ എന്തെങ്കിലും സർപ്രൈസായി് എന്തെങ്കിലും മിലായിങ്ങനെ എന്തെങ്കിലൊക്കെ ഒന്ന് കാണണം അല്ലെങ്കിലുംരു നോളോളിയോ
ആഹ് ഇവിട ഒന്ന് ചായ വേണം ഇന്തെങ്കിലും കടി വേണം ബേക്കറിയൊ ബിസ്ക്കറ്റൊ റെസ്‌ക് ക്കോ ബ്രെഡോ
ഏ ക്ക് ചായ ഏ ചായ അങ്ങനെ വേണുന്നില്ല അങ്ങനെ എന്തങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും വാണം കാണ വരുമ്പോത്തന് കാണാം ആ ഒരു മുട്ടായി ആയാലും മതി അങ്ങനെയൊക്കെരുത
അവിടെ ശൈ കടീന്ന് തന്നെ വേണം ഇന്നും ആണ്ടായിര ഇന്നലെ രാത് ഒത്തിരി നേരം ഉൾക്കോള ആണ്ടായിരുന്നു
ഏ ഇവിടെന്നൻ രാത്രില്ലേ ഇവിടെു ഇവിടെ സുബൈക്ക് മായണ്ടായിന് എട്ടണി വരെ താതെ ഇങ്ങനെ പെയ്തോണ്ടക്കനി പിന്നെ വെയിലായി ഇപ്പൊ വെയിലാണ് ആ
നല്ല വെൽന്നായിയിരുന്നു
അവിടെ ഇങ്ങനെ കുക്കിങ് കുക്കിങ് വല്ത ഇതില്ല ഞാ അങ്ങനെ നോ ഒക്കാ ചോറ് കയറി അങ്ങനൊക്കെണ്ടുംുമ സ്പെ്യ ആട്ട് അങ്ങനന്ന
എന്ത ചിലൊരു ചോറും കറിഞ്ഞോടും താല്പയംല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടും
ആ ആ ഞാൻ ഇങ്ങനെ ചെറുതായി നോക്കാൻ ടൈം കിട്ടല്ല ഇപ്പ ഇതുവരെ ക്ലാസേനി ഡി ടി സി ന്റെ ഇപ്പൊ ഒരു മാസൊയിവി ആയിട്ടുള്ളൂ കഴിഞ്ഞ മാസേനി എക്സാം ഒക്കെ
ആ അപ്പൊ ഇഞ് വർക്ക് ചെയ്യും
ഇനി വർക്ക ക്ക് ചെയ്യാം ഇപ്പം മോളൊന്ന് കുറച്ച് ആവട്ടേ വിജാര്ച്ച്ക്ക ഇപ്പം ഇപ്പന്നാരെ ചേർത്തിട്ടുള്ളൂ അപ്പൊ ഇനി വീട്ടിന്ന് നോക്കേനി ഇതുവരെ
ആ ആ അതുവരെ നമ്മുക്ക് എന്തെയ്യ എന്താണ് വീട്ടിന്ന് എടുത്തു കൊടുക്ക പിന്നെ മക്കള് വലുതായിട്ട് എന്ത് ചെയ്യണം അയ് എറങ്ങിയാ മതി എന്താണങ്കിലും മുന്നോട്ട് പൊയ്ക്കൊളോണ്ട് നമ്മള് എവിടെ വെച്ച്ന്നത് എവിട്ന്ന് സ്റ്റോപ്പ്
ആ ആ പോവാ അങ്ങനെ അയ്മ്മക്ക് നോക്കാഞ്ഞാ പിന്നൊക്കെ മറ
ആ മറന്നു പോവും പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇണ്ടാവില്ല അതാണ് ഇപ്പം ഓൺലൈൻ ക്ലാസ്സെങ്കിലും ഇട് ത്തു കഴിഞ്ഞാൽ എന്തയ്യും നമുക്ക് അയിനോടുള്ള ഇൻട്രസ്റ്റ് ണ്ടാവും നമ്മള് അയിമന്ന് പോരുന്നില്ലല്ലോ പക്ഷെ വിടരുത് ഒരു കുട്ടി ങ്കി ഒരു കുട്ടിക്ക് പ
ആ നിങ്ങൾ എന്തെങ്കി ആ എന്തെങ്കിലും പഠി
ഞാന് പഠിച്ചുകൊണ്ടേ എം എൽ റ്റി പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമ മെഡിക് ഇല്ലേ ഞാന് പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയില ആ പിന്നെ ആരും നോക്കില്ല പിന്നെ ഇവിടെ തന്നെ ഇണ്ടാര്ന്നെല്ലാരിം നോക്കാന്
ആ വടിം അങ്ങനെക്കന്നേനി അപ്പം ഞാന് ഇങ്ങനെ ഇതോൺലൈൻ ആയിട്ടും ഉണ്ടല്ലോ അതേ മാതിരി ഓഫ് ലൈന്നേനി ഇങ്ങനെ വീട്ടീന്ന് പണിയെടുക്കജാര്ച്ച് പോയതേനി
ആ അതാ അത് ഇൻക്കും തന്നെ ഇപ്പോ ഓഫ് ലൈൻ ആയിട്ട് എന്തെങ്കിലും വല്ല ക്ലാസ്സുണ്ടേൽ ഞാൻ പോവും ഓൺ ലൈൻ ആയിട്ട് തിൻക്ക് വയ്യ കാരണം വീട്ട്ത്തെ ജോലിം ചെയ്യണം പിന്നെ അത് ഞമ്മൾ ചെയ്യണ ഇതും വർ ക്കെയാണ്
ആ ഇത് ഇത് ഒരു ഒറ്റ അത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒപ്പിച്ച് പോവല് പോയി കഴിഞ്ഞ പിന്നെ പണിണ്ട്
ആഹ് അങ്ങനെ നമ്മ പോയന്ന് നമ്മളാ നേരാ വുമ്പോത്തിന് നമ്മള് ഒരുങ്ങിങ്ങാണ്ട് നമ്മള് വേം ണ് പോവും
ഇപ്പൊ പിന്നാ വീട്ടിൽ നിക്കുമ്പ ഇങ്ങനെ ഇപ്പ ആ ആ എങ്ങനെപ്പ അന്ന് പോയി പണി എത്രായിട്ട് തീരൂരാ ആ അന്ന് അന്ന് നമ്മള എങ്ങനെ പോയിന നേത്തേക്ക ഉ
ഉ അയിന ഇങ്ങട്ട് എന്തീ വർക്ക് ചെയ്യണ്ടോ കംപ്ലീറ്റ് ചെയ്യണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ട പോവാ അല്ലെങ്കിൽ എന്ത ചെയ്യുന്ന അറിയാം അവിടെ സ്റ്റോപ്പ ആും നമ്മളൊക്ക്െ കൊറ ഇപ്പഴന്നല്ല കൊറെേ കുട്ടികൾക്ക ഒന്നും കൂടി വ ഈ കുട്ടികൾ സ്കൂൾക്ക് പോകും പിന്നെ നമ്മൾ വീട്ടില് വെുെ ഫ്രീയിരിക്കുമ്പോ നമക്ക്- ഭയങ്കര ഇണ്ടാാക്കാരം എനിക്കൊക്കെയങ്കരാണ് ഇപ്പൊ കുട്ടികള കതായ കുട്ടികൾ സ്കൂളിൽ പോല തുടങ്ങി
ആ എങ്ങനെ എങ്ങനെങ്ങൾല്ലാവും ട്രിപ്പ ഒക്കെ പോവണ്ടോ കുട്ടികളെ കുട്ടി
ട്രിപ്പൊക്കെ പോക്കണ്ട് ഹസ്ബൻറ് ഇവിടെ നാട്ടിലില്ല പുറത്ത് -
അവിടെ അവിടെ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ- സൗദിയില ഹസ്ബൻഡറ് വരുമ്പോ പോവേക്കാാരല്ലേ അങ്ങനെ പോവാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ക്കണ്ടോ ബീച്ച എക്കടെ എടുത്താ
ഉം അല്ലല്ല ലോങ്ങ ആാണ്
ഉം
ബീച്ചക്കൊക്കെ പോക്ക പോവാറുണ്ട് ഹസ്ബൻഡറ് ഉണ്ടെങ്കിൽ പോകും പിന്നെ ഫാമിലിായിട്ട് നമ്മള ഇങ്ങനെ ഫാിലി ട്രിപ്പിലൊക്കെ പോവും ഫാമിലി ട്രിപ്പുകൾ അങ്ങനെ പോയിക്കണ്ട് കെ വെക്കേഷനിൽ പോയിട്ടില്ല അന്ന് ഞങ്ങക്കൊരു മരിപ്പുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിന് പോകാൻ പറ്റിയില്ല
ആഹ കല്യാണങ്ങളൊക്കെയില്ലേ ആളാ ചെയ്യുന്നേ